ആഹ് എന്താ വർത്താനം?
നല്ല വർത്താനം എന്താ വർത്താനം അവിടത്തെ?
കൊഴപ്പന്നല്ല ങ്ങനെ പോണ്
ഏഹ് ഭക്ഷണൊക്കെ കഴിച്ചോ? ഏഹ് ഇന്നെന്താ ഫു ഭക്ഷണം?
ഇന്ന് ഉം ആഹ് എന്താ കൊറ്ച്ചയിഞ്ഞിട്ടാ വിളിക്ക
ആഹ് കൊറ്ച്ചേരം കഴിഞ്ഞ് വൈകുന്നേരം കുളിക്കാ വിചാരിച്ച്
എന്നു വൈന്നാരെ കുളിക്കല്
അല്ല ഞാന് ഇന്റെ വീട്ട് വീട്ടിലാണ് ൻ പിന്നെ അമ്മക്ക് നമ്മെളെ വീട്ടിക്ക് വരുമ്പോ കുളിക്കാനൊക്കെ മടിയല്ലേ ആഹ്
അവിടെ ചെന്നെ ന്ന് തോന്നൂലെല്ലെ
ആഹ് അതന്നെ എന്താ ഭക്ഷണം
ഇന്ന് ചിക്കൻ കറിയെനു
ഏഹ്
ആഹ് വീട്ടിക്കെന്ന് പോയതാ
ഞാന് രണ്ടാഴ്ചായി
ഓഹ് അപ്പൊ കുട്ട്യേള് സ്കൂള് അട്ന്ന് പോവോ?
ആഹ് മോന് വീട്ട്ന്ന് അവ്ട്ന്ന് പോവും.
ഏഹ് ഏഹ് കുട്ട്യേളെ കൊണ്ടന്നില്ല?
ഇല്ല ഞാന് ഇപ്പങ്ങനെ ചെറ്യേരു റെസ്റ്റിലാണ്. അപ്പങ്ങനെ കെടക്ക. അപ്പൊ പിന്നെ മോനവിടുന്ന് പൊയ്ക്കോളും പറ്ഞ്ഞ്
ആഹ് ആഹ് ആഹ്, എത്രായി കുട്ടിക്ക്?
ഓന് ആറ്
ഉം, ഒന്നിലോ യു യു കെജിയോ?
ആഹ് യുകെജി.
ഉം ഉം. അല്ല കഴിച്കയ്
ഏഹ് എന്ത ഇന്നട്ട് പണി ടിവി കാണേ?
ഇല്ല. അല്ല ഫോണിന്റെ സൗണ്ടാ
ഏഹ്?
ഉം, ഇല്ലെയ് സമയായില്ലല്ലോ രണ്ട്മണി കയ്ഞ്ഞ്ട്ടല്ലോള്ളൂ?
ആഹ്, എപ്പളാ എല്ലാ എല്ലാരും വൈന്നാരാ വര്ല്?
ആഹ് രണ്ടാളും.
ഏഹ്?
ഉം
ഓര്ക്ക്ന്നട്ട് ചിക്കക്കറീം ചോറൊക്കെ പറ്റോ?
ആഹ്.
ഏഹ്, ഓൽക്കെന്തേലും വൈന്നാരം ഇണ്ടാക്ക്ണ്ടൊ
വൈന്നേരം എന്തേലും സ് വാങ്ങികൊണ്ട്രലാ ഇണ്ടാക്കൊന്നൂല്ല.
ഏഹ്?
എന്തെങ്കിലും സ്നാക്സ് വാങ്ങും.
ഏഹ് മഴണ്ടൊ ഇപ്പൗടെ?
ഇവിടെപ്പല്ല അവിടെ ഇണ്ടൊ.
ഏഹ് ഇവടെ ഇപ്പി വെയിലാണ്. രാവിലെ മഴയിണ്ടായി.
ആഹ്
ഇന്നലെ നല്ല മഴയേന്നീല്ലേ?
ആഹ്, ഉം രണ്ടും ഇല്ല വെയിലും മഴയൂല്ല അങ്ങനെ ഉം ഉം ആ ഇന്നലെ മഴേന്നു.
ഏഹ് അപ്പൊ പിന്നെ രാത്രി ഒറങ്ങാൻ നല്ല സ
ആഹ് പൊറത്തങ്ങനെ മഴെയ്യുമ്പോ ഇങ്ങനെ കെടക്കാൻ നല്ല സുഖല്ലേ?
ആഹ് ഇപ്പൊ വീട്ടിലല്ലല്ലോ കെട്ടിച്ച വിട്ട് ലല്ലേ?
ആഹ് വീട്ട്ക്ക് പെരുന്നാൾക്ക് പോയതാ.
ഏഹ് അത്രയൊക്കെ സമയെടുത്തോ?
ആഹ്. പോണം അടുത്താഴ്ച്ചൊക്കായിട്ട് പോണം. പെരുന്നാള് കയ്ഞ്ഞിട്ട് കൊറേയാ ജൂൺ ഫസ്റ്റേ നുലെ ജൂൺ ഫസ്റ്റേന്നൂല്ലേ? ഉമ് ഉമ് ഇത് ജൂലൈ ഒന്നായില്ലേ?
ആഹ്.
ഉം.
ഏപ്രില് ലാസ്റ്റ്. മെയ് അല്ല മെയ് ലാസ്റ്റേന്നു മെയ് മെയ് ഉമ് ജൂൺ ഒന്ന് മക്കൾക്ക് സ്കൂള് തൊ ആഹ് സ്കൂള് തൊറന്നിലേ?
ആഹ് ലാസ്റ്റേന്നു അത് കയിഞ്ഞിട്ട സ്കൂള് തൊറന്ന് ല്ലേ? പെര്ന്നാളെയ്ഞ്ഞിട്ട്?
ആഹ് അപ്പൊ അത്ര ദിവസൊക്കെ നിന്ന്ല്ലേ?
ആഹ് അത്ര നക്കും നിങ്ങള് അത്ര നിക്കല്ല
ഏഹ് ഇല്ല ഞാൻ അവിടെ എവിടെയും കുറച്ച് കുറച്ച്
രണ്ടും ഒരേ പോലെയാറല്ലേ
ആഹ് ഏകദേശം
ആഹ് ഞാൻ പോയാലും രണ്ടു ദിവസം അങ്ങനത്തക്കെ നിക്കോളൂ മദ്രസുണ്ട് മദ്രസുണ്ട് അല്ലല്ല ഉമ് ഞങ്ങൾക്കൊരു
ഉച്ചക്കത്ത മയക്കൊന്നുംല്ല
ചെലപ്പോ ഉറങ്ങും അല്ലെ അങ്ങനെ ഫോണും കണ്ടിരിക്കും ഇല്ല അല്ലെ ഞാൻ ഫോൺമേ തൊണ്ടിയിരിക്കും
എന്താ റീൽസാ കാണണ്
ആഹ് റയിൽസണ്ട അങ്ങനെ സ്ക്രോൾ ചെയ്ത് നാക്കൂലേ നിർത്തൂലല്ല
ആഹ് അതെ അതെ അത് കണ്ടാ പിന്നെ നിർത്താൻ തോന്നൂല്ല
ഉമ് പിന്നെ വേറെന്താ ഉമ് ഉമ് ഒരാളാണോ കു
ആഹ് ഇപ്പോ രണ്ടാമത് ഇണ്ട്
ഉമ് ഉമ് എത്രായി
അഞ്ചായി
ആഹ് ആദ്യ റെസ്റ്റോറൻണോ
ഇല്ല അഞ്ചാം മാസം സ്കാനിങ് കഴിഞ്ഞപ്പോഴന്ന് റെസ്റ്റ് ഡോക്ടർട്ട
ആഹ് ആഹ് ആഹ്
ഉമ് ഗർഭപാത്രം തുറന്നിരുന്ന് വല്ലാണ്ട്
ആഹ് അപ്പൊ തീരെ അനങ്ങാൻ പറ്റില്ലല്ലോ
ഇല്ല മറ്റേ കട്ടിൽ മേശകിരി ഒക്കെ വെച്ചാണ് കിടക്കുവ
ആഹ് ആഹ് എപ്പോളും അങ്ങനെ കിടക്കണോ അതോ എണീക്കാനെക്കെ പറ്റോ
എണീക്കാന് എന്നാല് നമ്മുക്ക് കുളിക്കാനൊക്കെ പോവാ അങ്ങനെ പറ്റും
അല്ലാതെ നമ്മക്ക് എണീറ്റിട്ട് നടക്കാനൊന്നും പറ്റൂല ഉമ്
ചിലപ്പോ സ്കാനിങ്ങിൽ കേറി കണ്ടതി ല്ലേ
ആഹ് സ്കാനിങ്ങിലാ കണ്ടത്
ഉം
അയിന്റെ മുമ്പ് ഇങ്ങനെ ചെറിയ ഊരവേദന ഒക്കെ ഇണ്ടായിനി
അതൊക്കൊ ഇതിന്റെ ഭാഗായിട്ടാ
ആഹ് അതാണ് ഡോക്ടർ പറഞ്ഞത് ഉം
മുപ്പത്തേഴ്‌ ആഴ്ച വരെ
ആണോ ഉം ഉം
ഇപ്പോ ആറാം മാസം ആവണള്ളോ അഞ്ച് കഴിഞ്ഞ്
ഉം ഉം
ഉം മുപ്പത്തേഴാഴ്ച കഴിഞ്ഞാല് ണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് തുന്നുണ്ട്
ഏഹ് ആന്താ? ആഹ് ആഹ് ആഹ് ആഹ്
ഉം
കുട്ടി അവിടെ നിക്കണോണ്ട് കൊഴപ്പല്ലല്ലേ
ഏയ് ഇല്ല ഓന് വെള്ളിയാഴ്ച വന്നാണ്ട് പിന്നെ ഞായറാഴ്ച പോവും ഉസ്കൂൾ വിട്ടിട്ട്
ഉം ഉം ഉം ഉം ഉം
ഉം
ചെലകുട്ടി അങ്ങനെ നിക്കൂലല്ലോ അങ്ങനാവുമ്പോ ഗതികേടാ
ആഹ് ഇത് ഓന് നിക്കണോണ്ട് എനിക്ക് വല്യ കൊഴപ്പല്ല
ആഹ്
അപ്പൊ പിന്നെ നമ്മക്ക് സമാധാനമായിക്കാണ്ട് ഇവിടെ നിക്കാ ഉം ഉം
പിന്നെ വേറെ
പിന്നെ അപ്പം ഭക്ഷണം കഴിക്കുമ്പ രാ അപ്പെണീച്ചാ മതില്ലേ
ആഹ് അപ്പോ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണ്ട് കഴിക്കും
ഉം ഉം ഉം
പിന്നെ അതേമാതിരി വേഗം വന്ന് കെടക്കണം ഉം കട്ടിലേ പൊന്തിച്ച് കെടക്കണോണ്ടെ
ഉം ഉം ഉം ഉം ഉം ഏഹ് പിന്നെ രണ്ടിലും കൊഴപ്പൊന്നു ഇല്ലായിരുന്നു ആഹ് ആഹ് ഇങ്ങളതോ ആദ്യത്തെ പ്രസവല്ലേ? ഉം എന്റെന് രണ്ടാമത്തേന് ഇങ്ങനെ എന്താ ഗർഭപാത്രത്തിന്റെ അവിടെ ഒരു ചെറിയ മൊയ ഇണ്ട്ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊറച്ചൊക്കെ പിന്നെ അത് റെഡി ആയി അത് ഇങ്ങനെ ഒപ് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയണന്നൊക്കെ അന്ന് പറഞ്ഞിണ്ടായിരുന്നു
ആഹ് എന്ന്ട്ടാ
പിന്നെ അത് ഇല്ല പിന്നെ അത് പ്രസവത്തില് പിന്നെ അത് പോയി ഇനിയെപ് കുട്ടി വന്നപ്പോ അയിന്റെ കൂടെ പോയ എന്താണാവോ പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ സ്കാൻ ചെയ്തപ്പോ അത് കാണാനല്ല
ഏഹ് അത് മാണെങ്കി വയറ്റിൽ ഇണ്ടായോണ്ട്ള്ള അപ്പത്തെ ആ ഒരു ചെറിയ പ്രശ്നായിക്കാരം
ആഹ് ഓലത് പറഞ്ഞീനു അ എന്താ കുട്ടീൻ്റടുത്ത് അത് എട്ടുവേ ഓപ്പറേഷൻടു ഓപ്പറേഷൻ ചെയ്ത് കളയാന്നൊക്കെ പറഞ്ഞണ്ടായിരുന്നേ പിന്നെ കു പിന്നെ എന്താ പറ കുട്ടി വന്നതിനു ശേഷം പിന്നെ എന്താ പറ സ്കാൻ ചെയ്ത് പോക കാണല്ലേ
ഏ അതുകൊണ്ടന്താ പോയി
ആഹ് പക്ഷെ നല്ല പ്രഗ്നൻസിയ ടൈമില് ഭയങ്കര വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു ഇള്ളതൊണ്ട് നല്ല ഇടങ്ങറായിനു പക്ഷെ പിന്നെ അതന്നെ സ്വയം ഒഴിഞ്ഞു പോയി ആഹ് പിന്നെ അതന്നെ സോ കഴഞ്ഞഞ് പോയി
ആഹ് അതുകൊണ്ട് പിന്നെ അയിമേക്ക് നോക്കണ്ടല്ലോ
ആഹ് പക്ഷെ ആ ടൈമില് ഒരു ഏഴ് എട്ട് ഒമ്പതാ മാസം ഒക്കെ നല്ല കതിയിട്ടുണ്ട് വേദന കാരണം കുട്ടി വലുതായത് അനുസരിച്ച് അയിമ്മേ തട്ടിട്ട് വേദനയായിട്ട്
ഉം വേ
ഉം ആ വേദന ആഹ് എല്ലാ വേദനണ്ടേയ്നു പ്രസവ വേദനിലേറെ വേദനനു
ഉം...
ഉം പിന്നെന്ത്യാവോ? ഇല്ല ഏഹ് ഏഹ് പിന്നെത് അത് സ്വയം പോയി പിന്നെ അതുകൊണ്ട് കെതേടൊന്നുണ്ടായിട്ടില്ല
ആഹ് ടെൻഷൻ അടിച്ച് പോയതായിരിക്കും കാരണം
കൊറെ വേദന സഹിപ്പിച്ചു പോയി
ആഹ്
വേറെന്താ അങ്ങനെ പോണ് എ എന്ത് എന്നും കുളിക്കലൊന്നുണ്ടാവൂലാല്ലെ?
ഇല്ല ഡോക്ടർ പറഞ്ഞണ് എന്നും കുളിക്കരുത് രണ്ടുസം മൂന്ന്സം കൂടുമ്പോ
ഉം ഉം
ഇത് തുന്നിട്ടോണ്ട് നമ്മക്ക് എണീറ്റിട്ട് നടക്കാൻ പറ്റൂലേ
എങ്ങനെ?
തുന്നിട്ടൊണ്ട് നമ്മക്ക് എണീറ്റിട്ട് നടക്കാൻ പറ്റൂല പറയ അപ്പൊ പിന്നെ ഇരുന്ന്ങ്ങാണ്ടൊക്കെല്ലേ കുളിക്ക ഇരിക്കാനും തോനെ പ റ്റൂല കടക്കലന്നെ മെയിന് ഉം
ആഹ് അവിടത്തന്ന പറയണ കേട്ട്ണ് ഇങ്ങനെ
ആഹ് ഞാനങ്ങനെ കേട്ടതെയ് ആ ഇപ്പ അന്റെ ബേത്തിൽ വന്ന
ആഹ്
മറ്റേതെല്ലാരും പറയണത് കേൾക്കാം
ഉം ഇങ്ങനെ കടക്കണതൊക്കെല്ലേ?
ആഹ്
ഉം ഉം വേറൊന്നില്ലല്ലോ? ന്ന ശരി ഉം ഉം